അഹ്.
കേൾക്കുന്നുണ്ടോ?
ആഹ് പ്പോ കേൾക്കുന്നുണ്ട്.
സുഖല്ലേ ആഹ് സുഖാണ്.
ഇപ്പൊ ഞായറാഴ്ചായിട്ട് എന്തൊക്കാ പരിപാടി?
എന്താ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുംല്ല. ഞാനിപ്പോങ്ങനെ ഒരു പുസ്തകം വായിചോണ്ടിരിക്കായിരുന്നു.
ഓഹ് ഞായറാഴ്ച പ്പൊയിവൊക്കെ ആവുമ്പോ പുസ്തകം വായിക്കാണ്ലേ?
ആഹ് പുസ്തകങ്ങള്ങ്ങനെ വായിക്കാറ്ണ്ട് എടയ്ക്കൊക്കെ.
ആഹ് ഏതാ എത് ബുക്ക്‌ ക?
രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷംഎനുള ഒരു ബുക്കാണ്. അഖിൽ പി ധർമ്മജൻ എഴുതിയ.
ഓക്കെ ഓക്കെ നമ്മളെ റാം കെയർ ഓഫൻ ന്തൊക്കെ എയ്തിയ.
ആഹ് അതെ അതെ അയ അദ്ദേഹം തന്നെ.
എങ്ങനെ വായിച്ചു കഴിഞ്ഞോ?
ഇല്ല ഞാന് ജസ്റ്റ് തൊടങ്ങിട്ടൊള്ളൂ.
ആഹ്.
ഞാന് ഇതിന് മുമ്പ് വേറെ ബുക്കാ വായിചെയ്. എങ്ങനെ യർ. അത് എന്താ ജോസഫ് അന്ന കുട്ടി ജോസിൻ്റെ സ്നേഹം. കാമം പ്രാന്ത്.
ഓക്കെ ഓക്കെ ആഹ് ഇപ്പോ അയിൻ്റെഷം ഒരു പുതിയ ബുക്ക് എറങ്ങില്ലല്ലേ അന്നക്കുട്ടിൻ്റെ.
ആഹ് ആഹ് എറങ്ങി എറങ്ങി.
ഉം ബുക്ക് ബുക്ക് എറങ്ങുന്നതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ വായിക്കലില്ലാന്നേ ഉള്ളൂ
ആഹ് ഞാൻ തന്നെ എപ്പഴെങ്കിലൊക്കെയുള്ളു വായി വായിക്ക
ട്ടുണ്ട്.
അത് ഞാൻ വായിച്ചിട്ടില്ല
ഏഹ് അത് വായിച്ചിട്ടില്ലേ
ഇല്ലില്ല അത് കൊറേ ആള് പറഞ്ഞു അത് വായിക്കണ്ടാന്ന്. അതിനൊരു ചെറിയ ഇതായിട്ടൊരു ചടപ്പ് വരൂന്ന് പറഞ്ഞു.
ആഹ് അതെ അതിന്റെ ലാസ്റ്റ് ഒക്കെ ഭയങ്കര ഒരു ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു
സ്റ്റോറിയാണ് ഇതൊക്കെ അപ്പോ ഇങ്ങനെ നമ്മള് പയേ കാലങ്ങളിങ്ങനെ ആലോചിക്കാന് ഞമ്മടെ സ്കൂളിത്തെ കാലഘട്ടവും ജീവിതൊക്കെ
ആഹ്
അന്നിങ്ങനെ നമ്മള് സ്കൂളിൽ പോകുന്നതും ഒപ്പമിരുന്ന് പഠിക്കുന്നതൊക്കെ ആയിട്ട്
ആഹ് പഴയ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ
ആഹ് അതെ അതെ നമ്മളിപ്പോ ഇപ്പോ വല്ല്യ ആൾക്കാരായി ഇപ്പോ പണിക്കൊക്കെ പോകലൊക്കെ തൊടങ്ങുമ്പോ അന്നക്കത്താ കാലഘട്ടം ഭയങ്കര ഒരു നമുക്ക് നല്ല നഷ്ടായി തോന്നുണ്ട് അന്ന്
ആഹ് കാലഘട്ടം ഭയങ്കര എന്താ എന്താ മിസ്സ് ചെയ്യുന്നുണ്ട്
ആഹ് അതെ അതെ നമ്മള് അപ്പ സ്കൂളീന്ന് പഠിക്കുന്നപ്പോ സ്കൂളിൽ പോകുന്നയൊക്കെ അന്ന് ഭയങ്കര ഒരു ആവേശമുള്ള കാര്യായിരുന്നല്ലോ ഇപ്പോ ജൂൺ മാസത്തിലാവുമ്പോ സ്കൂള് തുറക്കുമ്പോ അന്ന് മയക്കാലവും നമ്മള് കൊടയും റെയിൻകോട്ടൊക്കെ ഇട്ടാണ്ട് അങ്ങനെ സ്കൂളിൽ പോകുന്നതും പുതിയ ബുക്കിൻ്റെ ആ മണവും പിന്നെ നമ്മടെ പുതിയ അധ്യാപകരെ പരിചയപ്പെടുന്നതും അങ്ങനൊക്കെ ആയിട്ട് ഭയങ്കര രസള്ളൊരു കാലഘട്ടേനല്ലോ
ആഹ് ആഹ് വിദ്യാലയ കാലഘട്ടവേ ഭയങ്കര ഓർക്കാനെന്നെ മാതിരി രസവുള്ള കാലഘട്ടമാണത്
ഉം അതെ അതെ
അന്ന് ഈ ജൂണിലൊക്കെ സ്കൂൾ തുറക്കുമ്പളേ എന്താ നമ്മള് പുതിയ ബുക്കിന്റെയൊക്കെ വാസന എടുത്തതും
ഉം
ആഹ് പുതിയ ബാഗ് എന്താ ബാഗ് മേടിക്കുമ്പോളുള്ള ആവേശമൊക്കെയെ ആലോചിക്കുമ്പോ തന്നെ ഭയങ്കരെ രസവായി തോന്നും
ഉം നമ്മള് ഇപ്പോ പുതിയ അദ്ധ്യാപകര് വരുന്നതും പുതിയ വിഷയങ്ങള് പഠിപ്പിക്കുന്നതും അന്നക്കത്തെയൊക്കെ ഓർമ്മ ഇപ്പ ആലോചിക്കുമ്പോ ഓർമ്മയില്ലെങ്കിലും എന്നാലും അന്നക്കത്തെ ആ ഒരു സന്ദർഭങ്ങളൊക്കെ ഇപ്പോ ഓർമ്മയുണ്ട് പഠിപ്പിച്ചത് ഓർമ്മയില്ലെങ്കിലും ഏ അതുപോലെ ഓരോ വിഷയങ്ങളൊ ക്കെ നമ്മള് പിന്നെ ആ നമ്മള് ഒഴിവ് സമയങ്ങളിൽ കളിക്കുന്നതും അതൊക്കെ ആയിട്ട് ഭയങ്കര രസള്ളൊരു കാലഘട്ടമായിരുന്നു അത്
അതെ മയക്കാലൊക്കായാല് ലീവ് ലീവാവുമ്പളൊക്കെയെ എന്ത് രസേന്നു സ്കൂളില്ലാന്നൊക്കെ അറിയുമ്പോൾ
ഉം ആ നമ്മളെ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന കാലൊക്കെ ഇപ്പൊക്കെ ഭയങ്കര ചെറിയൊരു മഴ പെയ്യ്മ്പോത്തിന് അവധി പ്രഖ്യാപിക്കുന്ന ന്നഒരു കാലത്താണ്ണുള്ളത് അവസ്ഥയാണുള്ളത് അന്നൊക്കെ ന്നർഞ്ഞാൽ നല്ല മഴാണെങ്കിലും നമ്മള് എത്ര റിസ്ക് ട്ത്താണെങ്കിലും സ്കൂള് പോകും പിന്നെ സ്കൂളിൽ മതിൽ പൊള്ഞ്ഞാടെ അല്ലെങ്കിൽ ഓട് പൊട്ടുമ്പളൊക്കേണ് നമുക്ക് ലീവ് കിട്ട്ണെ
അതെ വിദ്യാലയ ല്ലാതാവാൻ വേണ്ടിവരെ നമ്മൾ ദുആര്ന്നീര്ന്നു പ്രാർത്ഥിച്ചും ഉം സ്കൂൾ എ സെലല്ലാതിർക്കണേ ന്നൊക്കെ പറഞ് ദു
ഉം ഉം അതൊക്കെ നമ്മളെല്ലാരും എല്ലാവരും ആഗ്രഹിക്ക്‌ണാണ് പ്പോ പെട്ടെന്ന് കൊറെആൾക്കാര ക്രമികളന്ന് കേറ്ണ്ടതും എല്ലാവരെയും അടിച്ചിട്ട് കണ്ട് നമ്മൾ ഹീറോ ആയി മാറുന്നതൊ ക്കെ നമ്മൾ എല്ലാരും ആഗ്രഹിച്ചരു സാധനാണ്
അതെ യതെ ആ ആ കാലഘട്ടൊക്കെ
ഉം
ഇപ്പൊ നമ്മള് എന്താ വിദ്യാലയ കാലഘട്ടത്തിനൊക്കെ ശേഷം ഈ ജോലിയിലൊക്കെ സമ്മർദ്ദത്തിലാവണ സമയത്തെ അതാലോയിക്കുമ്പോ ഭയങ്കര ഒരു എടങ്ങേറ് പോലെ പ്രയാസം തോന്നുണ്ട് ആ കാലം ഇഞ്ഞി ഒന്ന് മടങ്ങി വന്നിന്നെങ്കിൽന്നൊക്കെ
ഇപ്പോ പോയ സ്കൂളിൽ പോണ ഇങ്ങനെ ജോലിക്ക് പോകണ്ട സമയത്ത് സ്കൂൾ പോ ബാഗക്കെട്ട് പോകണത് കാണുമ്പോ ഭയങ്കര ഒരു
നമ്മളാ ഒരു ചെറുപ്പ കാലഘട്ടം ഭയങ്കര ഓർമ്മ വരും
അതേ
പിന്നെന്താ മറ്റേ നമ്മളെ ഒരു ടീച്ചർമാരൊക്കെ ഓർമ്മണ്ടൊ പ്പോളും നമ്മളെ ഒരു ഗണിതത്തിൻ്റെ ടീച്ചറും പിന്നാ അതുപോലെ മറ്റേ ശാസ്ത്രത്തിൻ്റെ ടീച്ചർമാരും
അതേ അതെ
പഠിക്കാതേനു നുള്ളുകയും അരെ കുറെ അടിയൊക്കെ കിട്ടിയ ഇപ്പോഴത്തെ കാ ലത്ത് പ്പോ അടിക്കാനൊന്നും പാടില്ലല്ലോ അതൊക്കെ നിയമം തന്നെ ഓരെ തടുക്കാണല്ലോ
അതെ ക്ഷെ ആ അടിയിലൊക്കെ എന്ത് രസണ്ടായിന്ന് അറിയോ അത് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അതിന്റെ ആ അടിന്റെ രസൊന്നും അറീല്ല ഏഹ്, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണ് അതിന്റെറ ഒരു രസണ്ടായീന്നത്
ഉം
ഞാനൊക്കെ ഈഗണി ഗണിത അധ്യാപകനോടൊക്കെ ഇച്ച് തീരെ ഇഷ്ടല്ലാത്തൊരു വിഷയയിരുന്നു ഈ ഗണിതല്
ഉം അ തെല്ലാർക്കും അങ്ങനെ തന്നെണ്
ആഹ്ആ വിഷയൊന്നും ആർക്കും പോവൂല്ല എന്നിട്ട് അയിക്ക്‌ഒരു ദേഷ്യപ്പെട്ട അധ്യാപനന്ന് ച്ചുണ്ടായിരുന്നത് മൂപ്പരുടെ ക്കണത് ഇച്ച് മനസ്സിലാവൂല പിന്നെ മുപ്പരെ ദേഷ്യപാടെ നമുക്ക് കാണുമ്പോഭയങ്കര എടങ്ങേറയിരുന്നു ങ്ങട് മൂപ്പരോട് ചൂടായിന് ക്ലാസ്സിന്നൊക്കെ പുറത്താക്കി പ്രിൻസിപ്പളൊക്കെ കാ കാണണ്ടി വന്നിട്ടുണ്ട്
എല്ലോട്ത്തും സംഭവിക്കേണ്ടതന്നേണ് നമ്മളിപ്പോ ഞാൻപ്പടുത് ഈ അടുതാൽത്ത് സ്കൂൾല് പോവാ പോവാന് ഒര് അവസരം ഉണ്ടായിരുന്നു. അനിയത്തിയെ കൊണ്ടാക്കാന്നെലക്ക് അപ്പോ ടീച്ചർമാരൊക്ക കണ്ട് അവർക്കൊക്കെ എപ്പളും നമ്മളെ ഓർ ർക്കുന്നുണ്ട് പറഞ്ഞപ്പോ ഭയങ്കര ഒരു അത്ഭുതായി പ്പോയി ഞമ്മളെ അന്ന് നമ്മള് കാണി ച്ച ആ അനുസരണക്കേളുമൊക്കെ അവര് ഇപ്പോഴും ഭയങ്കര ഓർത്ത് വെക്കുന്നുണ്ട് പറീമ്പോ നമ്മക്ക് ഭയങ്കര അത്ഭുതായിരുന്നു.
മൊത്തത്തില് അന്നത്തെ കാൽതെയ് എന്ത് കാര്യങ്ങളും ആലോയ്ച്ചുമ്പോളും ഞമ്മക്ക് എന്താ പറയാ പറയാൻ കഴിയ്ണില്ല അത്രത്തോളം ആ കാലങ്ങള് രസായിരുന്നു.
അതെ പ്പോ സ്കൂൾ വിട്ടന്നാണ്ട് പിന്നെ മ്മള് കൂട്ടാരൊപ്പം പോയി ങ്ങാണ്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നതും അതേപോലെ തന്നെ ഇപ്പ മയക്കാലൊക്കെ ആണെങ്കില് തോടും പൊയേം കൊളങ്ങളൊക്കെ നേറഞ്ഞിക്ക്ണ നേരത്ത് ഇ ഈ നീന്തി ഉല്ലസിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഇപ്പൊ നമ്മളിപ്പോ ഇത്ര വലുതായീന്റെ ശേഷം അതാലോയ്ക്കുമ്പോ ഭയങ്കര മിസ്സിങ്ങ് ആണ് ഇപ്പ ഞമ്മക്ക് അത്രത്തില് എല്ലാ മ്മളെ കൂട്ടുകാരൊക്കെ വിവിധ മാർഗത്തിലേക്ക് തി തിരിഞ്ഞ് ഓരോരുത്തരു ഓരോ ജോലിയിലൊക്കെ ആയി ങ്ങാണ്ട് നിക്കുമ്പോ എല്ലരും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് കിട്ടാത്തൊര അവസ്തേണ് ഇപ്പോള്ളത്. അതൊക്കെ ഭയങ്കര മിസ്സിങ്ങാണ് പയത്തെ പയേ കാലങ്ങളൊക്കെ.
സത്യം സത്യം. എന്താ ഞാന് എന്താ വാ ന്താ വിദ്യാലയം വിട്ടുകഴിഞ്ഞീന് ശേഷം പിന്നെ ഗ്രൗണ്ടിലേക്കിപ്പോ ചായിം കൂടി കുടി കുടിക്കാതെ മ മണ്ട് മണ്ടും. ഏ ഓടും ന്ന്ട്ട് അതിന്റെടീല് കൊറേ തല്ലും പിന്നെ എന്താ ഏറെ വൈകീട്ടൊക്കെയാണു വീട്ടിലേക്കു വരാ. അപ്പൊ വീട്ടിലന്ന്ങ്ങാണ്ട് അ ഇമ്മേടേ ഏ അമ്മേടേ അടിംബാടെ മേടിച്ച് ഏ
അയ് ക്ക് പ്പളും ഓർമ്മണ്ട് ഞാനൊരു പ്രാവശ്യം ചെങ്ങായിമാരപ്പം ഇങ്ങനെയൊരു ഞങ്ങളൊരു തോട്ണ്ട് അടുത്ത് ആ തോട്ടില് പോയികുളിക്കാൻ പോയി ഉമ്മാ ഉമ്മാനോടു പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ആഹ് നല്ല മഴ പെയ്യുന്ന സമയായൊണ്ട് ഉമ്മ പിന്നെ അന്വേഷിച്ചാണ്ട് വന്ന്. അപ്പോ രണ്ടുവഴിണ്ട് തൊട്ടിക്ക് ഞാനൊരു വഴിയികൂടെവന്നപ്പോ ഉമ്മ മറ്റേ വഴീക്കൂടെ ന്നെന്വേഷിച്ചു വന്നത്. ഞാൻ തിരിച്ചു പേരീല് ലത്തിപ്പോ ഉമ്മ ഭയങ്കരചൂടായിട്ടുവന്ന് മറ്റൊരു ആ അടക്കാപഴത്തിന്റെ നാരകത്തിന്റെയൊരു വടിയൊണ്ട് എല്ലാം അടിച്ചതൊക്കെയിപ്പോളോർക്കുന്നുണ്ട്.
അള്ളാ. ആഹ് ഡീലൊക്കെപ്പൊ ഭയങ്കര രസെര്ന്നു അന്നതുവേദനയാണെങ്കിലും. ഇന്നത്‌ ആലോയിക്കുമ്പോ ഭയങ്കര രസായിട്ട നമുക്കുതോന്ന്.
അതെ അതെ അന്ന് നമ്മള്പ്പോ ഇപ്പത്തെയതു തന്നെ. പ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പ ഞമ്മള് ഇപ്പൊ ചെയ്തൊണ്ടിരിക്കുമ്പോ ഞമ്മക്കരു ഭയങ്കരേ ബോറിങ്ങായിട്ട് നമുക്കൊരു മടുപ്പുള്ള മാതിരിയ്ക്കാരം തോന്ന്ആ അന്ന് പ്പോ സ്കൂള് ഏ നമ്മളു വല്ല്യയ ആൾക്കാരെ കാണുമ്പോ എങ്ങാ പെട്ടെന്ന് സ്കൂള് കഴിഞ്ട്ടാ മതിയാര്ന്നു ന്നാപിന്നെ ഞമ്മക്ക് പൈസയുണ്ടാക്കാനും ഏഹ് തോന്നിയസാധനങ്ങള് വാങ്ങാനൊക്കെ പറ്റുള്ളൂ ചിന്തയിലന്ന് നമ്മള്പ്പോ യീ ആഹ് സമയത്ത് ഇപ്പൊയീ ആ അവസ്ഥയിൽ ക്കെത്തിയപ്പോ നമുക്ക് പയേതില് പോണന്നാണ് പ്പ ആഗ്രഹിക്കേണ്ടത്.
ആഹ്, ഞാ. ഞാനും ആചിന്തതന്നെയാണെനിക്കുണ്ടായിരുന്നെ, പഠിക്കണ കാലത്ത് എങ്ങനെയെങ്കിലൊന്ന് വൽതായമതിയേന്ന ഈ വിദ്യാലയത്തിക്ക് വെർണ്ടല്ലോ പഠിക്കണ്ടല്ലോ എന്നൊക്കെര് ചിന്തേര്ന്ന് ഇന്ന്പ്പൊ വൽതായപ്പളല്ലേ നമുക്ക്മനസ്സിലായത് ആ വിദ്യാലയകാലഘട്ടം എത്ര മനോഹരമായിരുന്നുഎന്ന്
ആഹ് അതേപോലെ അന്നക്കത്തെ ഇ ഒരുപാടുകാര്യങ്ങള് നമ്മള് വളരെ രസകരമാക്കെയ്തകുറെ കാര്യങ്ങളുണ്ടാവൊല്ലോ മ്മളേ അതേപോൽതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയയിരുന്നു മറ്റേ എ ഈ ചിത്രരചന അയ്നായിട്ടൊരു സ്പെഷ്യല് ടീ ഒരു അധ്യാപക തന്നെഇണ്ടാവൊല്ലോ അഹ് നല്ല വരക്കാനും, എഴുതാനും പാടാനൊക്കെപറ്റിയ എന്ത് അധ്യപിക അന്ന് വളരെയധികൊരു ഇഷ്ടപ്പെട്ടൊരു വിഷയേയ്ര്ന്നന്ന്
അത് ഞാന് എനിക്ക് എനിക്ക് വിദ്യാലയത്തിലേറ്റവും ഇഷ്ടമായിരുന്നയൊരു ഒര് എന്താ, ബയോളജിയായിരുന്നു അത് ഏ
ആഹ്, നമ്മളെമനുഷ്യ ശരീസ്തത് ശരീരത്തെ പറ്റിയും പിന്നെ അമ്മളെ ചുറ്റുപാടത്തുള്ള ജീവജാലങ്ങളെപറ്റിയൊക്കെ പഠിക്കുന്ന വിഷയല്ലേ ഭയങ്കരെ ത്രില്ലിംങ്ങായിറ്റ്ള്ള ഒരു വിഷയാണല്ലോ ബയോളജി
അതെ പിന്നെ അത് ഇട്ക്ക്ണത് മാഷുംതന്നെ ഭയങ്കര സൗമ്യനായിറ്റ് ശരിക്കും മനസ്സിലാക്കി തന്നിട്ട് ആഹ്
ഒരു ബിജുലാൽ സേറ് ഞങ്ങളൊരുഹിന്ദിന്റെ അധ്യാപകയായിരുന്നു ആ സേറ് ഭയ ങ്കരെ എന്നെ ഭയങ്കരെ കെയർചെയ്തിരുന്ന ഒരു സാറായിരുന്നു. ഞമ്മളെ പഠിച്ചില്ലെങ്കിലും ഞമ്മളെ ശകാരിക്കുകയും പിന്നെ വീട്ട്ല് വിളിച്ചുപറയും അങ്ങനെഅത്തരത്തില് ഞമ്മടെയൊരു ഉന്നമന ഉന്നമതിക്കുവേണ്ടിയിട്ട് കാംഷിച്ചൊരു വിദ്യ അധ്യാപിക അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ആഹ് ഇപ്പോഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പോയപ്പോ അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേത്തെ ഭയങ്കരെ ഞമ്മളെ ഈ ഒരു വളർച്ചയിലൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടിരിക്കേതാണ്
ആഹ്
അങ്ങനെ സംസാരിക്കുമ്പോ ഒരുപാട് കാര്യം സംസാരിക്കാണ്ട് നമുക്ക് വീണ്ടും നേരിട്ട് കാണുമ്പളോ പിന്നെ എപ്പളേലൊക്കെ ആയിട്ട് സംസാരിക്കാ
സംസാരിക്ക
ആഹ് ശരി എന്നാല്
ഓക്കെ ശരി